ഞാനിങ്ങനെ നേർത്തെ വർത്താനം പറയിണ്ടേ ഇ ഞാൻ നേർ തങ്ങനെ അന്നോടൊരു കോമഡി പറയേനി ഞാൻ അന്നോടൊരു തമാശ പറയേനി അയ്ന്റെ എടേല് എത്തും കേൾക്ക്ണില്ല ഇന്റെ കു ട്ടുല്ല്യേ ഇന്റെ കുട്ടുല്ല്യേ ഇന്റെ നാ തൂനോട് ചോദിച്ചാണേ സിനിമാമെ ങ്ങളെ പള്ളേത്തെ മ റ്റേ കുട്ടി എന്നാ വര് ആന്ന്
ഒന്ന് വന്നെയ്ന്റെ ക്ഷീണം മാറിട്ടി
ആ അതല്ലെടീ അയിന് അത്രക്കും വയറ്ണ്ടേ വയറ് കൊറഞ്ഞ്ട്ടെന്നെല്ല ഓനിപ്പോ ആഹ് അതെല്ലേ ഞാൻ പറയ്ണത് കണ്ടാ ഇപ്പളും ഒരു പത്താസം പോലെ പള്ളീലാ
അങ്ങനെ
തീരെ വയറ് ഒരു കയറ് എടു അല്ല ഒരു തുണി എടുത്ത് നമ്മള് കെട്ടൂലേ ആ ഒരു കെട്ടനെ കെട്ടീ ട്ടില്ലേ
അ പ്പൊ എന്താ പെരയിൽ വന്ന്‌ കെട്ടിക്കൂടെ ഹോസ്പിറ്റലീന്ന്‌ കെട്ടിയിട്ടില്ലങ്കില് വീട്ടില്
ഇ ഒന്നിതാകുമ്പോൾ ഇ ത്തീസക്കാണ് വിളിച്ചാത് അല്ലേ പോവല്ലേ ആ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുമ്പോഴത്തിന് മലപ്പുറത്ത് എത്തീസില്ലേ അവിടെ പോവാ അങ്ങോട്ട് വിളിച്ച ഓര് പറയണ മാത്രമേ കേക്കുള്ളൂ ഞമ്മളൊന്നും വയറ് കെ ട്ടാൻ പറഞ്ഞാ കെട്ടൂല
അത് ശെരി ആ അപ്പൊ പിന്നെ അവള് പള്ളീലേക്ക് നടന്നോട്ടെ
ട്ട് ഞാന് ഞാനങ്ങനെ പറയും സീനത്താ അൻ്റെ വയറ് ചുരിദാറൊക്കെ ഇട്ടാ ബോറാണേ അപ്പം ഇന്നോട് പറയും താത്ത ഇനി കുട്ടീന്റെ പാല് കുടി കഴിയട്ടെ എന്നിട്ടേ വയറുമ്മേക്കൊക്കെ നോക്കന്നുള്ളൂ പിന്നെ അനക്ക് കേൾക്കണോ നേരം വെളുത്ത് ഒര് എട്ട് എട്ടര ഒക്കെ ആയിട്ടേ എണീച്ച് വരുള്ളൂ കേട്ടോ ഞാനിപ്പോ അവിടെ കുറച്ച് ദിവസം നിന്നപ്പോ ച നല്ല രസവാ എട്ട് എട്ടരയൊക്കെ ആയിട്ട് എണീച്ച് വരും അപ്പോത്തേന് ഉമ്മാക്ക് ഒരു മൗലിയേത്തീനെ ആക്കിയേന് ഉപ്പാ അത് എട്ട് മണിക്ക് ചായ കുടിച്ചാൻ വരും
മ്-
ണം അവിടെ പിള്ളേർ കുറേ ദർസുട്ടികളുണ്ട് എല്ലാവരേക്കും ഓരോന്ന് മണം പറഞ്ഞ് നിർബന്ധിച്ചപ്പൾ അങ്ങനെ ഇപ്പൾ ആക്കിയതാണ് കേട്ടോ അപ്പോൾ എട്ട്ണിക്ക് വരും എന്നിട്ട് ഈ എന്താണ് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ- അവിടെന്ന് ചായയും കടിയൊക്കെ കുടിച്ച് എന്താണ് ഒന്ന് അകക്ക ഒന്ന് അടച്ച് വാരി തുടക്കും മുറ്റ അടിച്ചേരി ഒന്ന് അകൊന്ന് അടിച്ചേരി തുടച്ചിട്ട് മളയുംമൊക്ക പോയണ്ട് പിന്നെ കുട്ടി ഒരു പത്ത് പതിനൊന്നരക്കൊക്കെ ഇങ്ങനെ വരും കുട്ടിനെയും കൊണ്ട് വരുംന്നിട്ട് കുട്ടിനെ വെളിച്ചെണ്ണ തേച്ച്- ച്ച് കുളിപ്പിച്ച് അതിന് പള്ള നിറച്ച് തിന്നാൻ കൊടുത്ത് കുണ്ടൻ വെള്ളംക്ക്ട്ടോ- അതെങ്ങനെ വെളിച്ചെണ്ണ തേക്കല് എങ്ങനെ എനിക്കറിയ കാലിമ കടത്തി കൈസാത്ത് തേക്കണവര് കാലിമ്മ ഓള കാലുമണ് കടത്തും കുട്ടിനെ എന് എന്നട്ടങ്ങനെ വെളിച്ചെണ്ണ തേച്ച് മസാജ് ചെയച്ച ഒരു കാ മണിക്കൂർ ഇരുപത് മിനിറ്റൊക്കെ എന്നിട്ട് അതിനെ കാലുമ വെച്ച് കുളിപ്പിച്ച് തോത്തി കൊടുത്ത് തിന്നാൻ കൊടുത്തിട്ട് അതിനെ കിടന്ന്റ ഒറക്കാൻ പോവ്ട്ടോ- എന്നട പിന്നെ രണ്ട് മൂന്ന് മണിക്കൂറിന് കാണൂല പിന്നെ മാളിയമ്മ കുളി മുറിയിലാണ് കല്ല് മേലെ ബാത്റൂമില് തിരുമ്പണ കല്ല് കൊണ്ട് വച്ചേക്ക പുതിയത് വാങ്ങിയക്ക- ആ സ്റ്റാൻഡും കല്ലൊക്കെ ഉള്ള ഇല്ലേ- എന്നിട്ടണ്ട് വലിയ ഫ്ലാറ്റ്ന്ന് തിരുമ്പണ മാരി അങ്ങനെ തിരുമ്പണക്കാം കഷണങ്ങളൊക്കെ എത കഷ്- പിന്ന് പറഞ്ഞ പമ്പേഴ്സ്- തന്നെയാണ് എന്നാലും എന്ത കുട്ടീന്റെ കുപ്പായും ഡൗസറൊക്കെ അവിടുന്ന് അങ്ങനെ തിരുമ്പി തിരുമ്പി കുളിച്ച് നാലണി അഞ്ചണിയ ആകുമ്പോൾ അങ്ങനെ വരും കുട്ടിനെയും കൊണ്ട് മ്പി കുളിച്ച് ഓർക്കൊക്കെ കഴഞ്ഞു ചോ നീച്ച വരുമ്പോ എന്താ ഉള്ളത് അത് തിന്ന് പോ ഉമ്മ ഉണ്ടാക്കിക്കൂലോ മ്മ ഉണ്ടാക്കി കൊലോ ഇമ്മാക് നേരത്തിന് ഉണ്ടാക്കണ്ടേ കുട്ടിക്കള്ളല്ലേ ആ അമ്മ അങ്ങനെ ഉണ്ടാക്കി വക്കും ഓള അങ്ങനെ തിന്ന് പോവാ ഞാൻ പറയാ എങ്ങനെ ഇങ്ങളൊക്കെ ഇപ്പ നിങ്ങളെ മരുക്കള നോക്ക് ണത് ഏ നമ്മള ക ഒ ഒപ്പം കിടത്താനായിക്കൂല അമ്മായിമ്മ അമ്മായിമ്മ ഒപ്പം കടുത്താനയക്കൂല കുട്ടികളെ വേറിട്ട് കിടത്തണ അല്ലേ കുട്ടികൾ നീച്ചു വരു തൊട്ടിലില് തൊട്ടിലിയിലൊന്നും അയിനെ കിടത്തൽ തന്നല്ല ഒപ്പാ കിടക്കല് ആ എന്നിട്ട് അവിടെ എ സി ഇട്ട് റൂമിൽ അങ്ങനെ സുഖമായിട്ട് കിടക്ക ഉ ഓന തോന്നുമ്പോ അവൻ പണിയെടുക്കയും ചെയ്യും വണ്ടി പണിയ
ഉഹ്
വണ്ട ഓന്റെ അവിടെ തന്നെല്ലേ മുറ്റത്തന്നെല്ലേ അത് കസ്റ്റമർ വരുമ്പോഴൊക്കെ അവന എടുക്കുള്ളു ഞാൻ പറയാ എന്തൊരു സുഖാണ് പിന്നെ അങ്ങോട്ട് പോക രാത്രിയാ അങ്ങോട്ട് പോകും എവിടക്കേലൊക്കെ അവിടത്തൊക്കെ അങ്ങനെടി ഞമ്മക്കൊക്കെ ഒന്ന് ഇറങ്ങണം ന്ന് ഏനു എന്തൊരു പണിയാണ് എവടക്കേൻ പോയാ ചോ ഇപ്പ ബാക്കി ആയാലും ചീത്തട്ടും ചോറ് ബാക്കി ആയാലും ചീത്തട്ടും ഇവിടെ ഇപ്പ മൂന്നെണ്ണ രാ വിലെ സ്കൂള് പോണ്ട്ല്ലോ മൂന്നെണ്ണം രാവിലെ സ്കൂള് പോണ്ടല്ലോ ഒരു ഒച്ചയും പൊളിം നായാട്ടൊന്നുംണ്ടാവില്ല ട്ടോ ചെലപ്പോ എന്തേലൊക്കെ തൊപ്പി വെച്ചോടത്ത്ണ്ടാവില്ല ഷോക്സ് വെച്ചോടത്ത് ഇണ്ടാവുല്ല ന്നാലും ഇത് വേറെ ഒരു പടെഒരു പയ്ന്ന് പറഞ്ഞു ഒരു പടയാണ് ഇവിടെ നേരം വെളുക്കുമ്പോ അപ്പോ ഞാൻ പറഞ്ഞു അവിടെ പോയക്ക് അതിലേറെ പടയാണ് പറഞ്ഞ് മുത്തച്ഛൻ്റെ ഓടെ
ആഹ്
ക്കെ എട്ടരക്കേ ബസ് വരുള്ളൂ ഇവടെ ഏഴെമുക്കാലിന് വ എ ഇവിടെ ഏഴെമുക്കാലന് വരും അപ്പൊ പിന്നെ മൂന്നാക്ക് ചോറും തിന്നൂല പുട്ടൊന്നൊടി രാവിലെ തിന്നന്നല്ല
ആ ഡീ അതാണ് ഭയങ്കരതല്ലേ ഉം അഫില് നല്ലോണം പള്ളറച്ച് കഞ്ഞിക്കെ കുടിച്ചിട്ടേ പോള്ളു ഓൻ പ ത്ത് മണി ആയിട്ടടി ഓന് അങ്ങനത്തെതായതോണ്ടെ മദ്രസ് കഴിഞ്ഞ് വന്ന് പത്ത് ഇരുവീന അവന് വണ്ടി വരുള്ളു പള്ളർച്ച് കഞ്ഞി കുടിച്ചിട്ട പോവാ സ്നാക്സും കാര്യങ്ങ ങ്ങളൊന്നും ഇപ്പൊ കൊടുക്കലില്ല ഒക്കെ നിർത്തി ഉം ടി ഞാപ്പൊ ഇവിടന്ന് ഇങ്ങനെ ജനല് തൊറന്ന് കണ്ടേ ഞാൻപ്പ ഇവിടുന്ന് ഇങ്ങനെ ജനല് തുറന്നാണങ്ങ് നോക്കുമ്പോ ടീ ഇന്റെ വെറകുപരെടെ അങ്ങട്ട് ഒരു കോല് നെലത്ത് തട്ടണ്ട്ന്ന അതാ കോലുമ്പ കൂടെ ചെതല് കേറിക്കാണ്ട്
ച് കോലിമ്മക്കൂടെ
ഇപ്പ ഇവിടെ നങ്ങ് നോക്കിവിടെ
കോലിമക്കുടെ ചെതലോ ചെതല്
ചെതല് കേറിക്കാണ്ട് ഇന്റെ വിറകും പരമ്ക്ക് കേറുക മലയേ
അള്ളാ
നാളെ ഞീ പറയണം ആ താത്താനോട് ഞ്ഞി ഉം അല്ലെങ്കി ഞിപ്പ അയിൻ്റെ കഥ മൊത്തം കജും
അതെ ഒന്ന് കയറി അ കുറച്ച് ചായ പൊടീക്കെ എന്തെലുണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ മതി അതെ ല്ലെ ചെതലൊക്ക തട്ടിട്ട് ചായപ്പൊടി റ്റമ്പറഞ്ഞ മതി അനോടും മറ്റേ അന്റെ ശ് അവിടു ത്തെ ഷെറി ചോദിച്ചല്ണ്ടോ ക്രിപ്റ്റോത്തെ പൈസ
ആഹ് ടീ ച്ചെ ഇ ജെടുത്ത് വല്ലാതെ വരലില്ല ഇപ്പൊ
വല്ലാത്തൊരു ഇടങ്ങേറിലായി ഇങ്ങനെ ആ റസ്സില തുളച്ചീന് പ്രസരത്ത ഒരുരിസം വിളിച്ചീന അപ്പൊ ഞാൻഞ്ഞു ത്തെ പൈസ എന്നാണോ വിഡ്രോ ചെയ്യാൻ പറ്റും അന്ന് നിങ്ങള അറിയിക്കണം കേട്ടോ ഇന്ത്യത്ത് പോയാലും തിരക്കടയില ഷായി നാന്റും ജംഷിയാൻറും ഷായി നാ ണെങ്കിൽ ഓളം ബാക്കിയുള്ളവരൊക്കെ കൂട്ട കിട്ടീ ഇത് വല്ല ഇങ്ങനെ ഒരു ചതിയാകന്ന് ഞങ്ങൾക്ക് അറിയില്ലേന എന്നൊക്കെ പറഞ്ഞഞ് ഞാനേ അവ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയില്ല എന്താണ് ഏ. അയിന്റെ ലക്ഷണരി അയിന്റെ തൊരു ലക്ഷ ഞാ ആഹ അങ്ങനെ എന്റെ ആങ്ങളെ പിന്നെ അത് ഒഴിവാക്കിട്ടോ അയിനല്ലാതെ തന്നെ കുറേ റഹ്മാനെ അയിന്റേത് വേ അല്ല കൃപ്പ് റ്റോഓന് പൈസ് കാണന്നൊന്നുമല്ല ആ ചോദിച്ചലൊന്നുമല്ല
ആ ആങ്ങളെയ് വാക്കിയോ അതല്ല ഓളാങ്ങളെ റസുലത്തിന്റെ റസുല്
സ് അത് അയ്നിപ്പാെക്കെ വേറെ പണിയാ തോന്ന്ണ്ട് പ പക്ഷെ ങ്ങനെ അയ്ന്റെ ഗ്രൂപ്പിൽ ജി എ ഈ അപ്പെക്സിന്റെ
ഗ്രൂപ്പ്ലൊക്കെണ്ടാെ ച്ചരി ഞാൻ പയ്യന്ന്മക്ക് നോക്കലന്നല്ല
ആ കൊറേ ങ്ങനെ മെസ്സേജ്കളൊ ക്കെങ്ങനെ വര് ടല്ലോ
ത്തിനും കൂട്ടിച്ച്ക്ക്ണ് ഇന്റെ അഞ്ചത്തി എടക്കെക്ക് ചോയ്ച്ചും കായി കിട്ടൂലേ കായി കിട്ടൂ
എടീ അതന്നേണേ ഈ എടങ്ങേറായി മൻസ്ൻ
ആ ഹ ഹാ
ഹള്ളാ ഇച്ചറീല ത്താ കാട്ട്ണാവോ
ഉം ഉം എതാലും കിട്ട്ണ പൈസ ഇണ്ടാക്ക അലാ വഹ്
ആ അതന്നെ എടി ജ്വല്ലറിന്റെത്താന്നോ നല്ല ലേയ്റ്റ് വെയ്റ്റ് ആയി ട്ട്ള്ളെ പ ത് ഡയമൺ ണ്ടിന്റെ മാരിക്കത്ത നല്ല രസള്ള മാല റിങ് ബ്രേസ്ലേറ്റൊക്കെ നമ്മൾ ആയിരത്തി തൊള്ളായി രം ഉർപ്പ്യക്ക് ഞമ്മള് അയ്ൽ ജോയിൻ ചെയ്താല് അമക്ക് പതിനാറ് പ്രൊഡക്റ്റ് കിട്ടോല്ലോ ഞമ്മക്കിഷ്ടള്ളത് നമ്മ ഓഡ് റെയ്യ ഇന്നട്ടാ പ്രോഡക്റ്റും അ ആ പ്രൊഡക്റ്റും അതിനുള്ള ബോക്സും ക വറും എല്ലാം ഞമ്മളിപ്പൊരു ഗോൾഡ് വ എങ്ങനെണോ പർച്ചേസ് ചെയ്യാ കടേന്ന് അതേപോലെ അയ്ൻ്റെ എല്ലാ സാധനങ്ങളും ഞമക്ക് കിട്ടോലോ കൊറിയറയ്ക്കും പറ്ഞ്ഞ് ന്നട്ട് ഞമ്മളത് സ്റ്റാറ്റസ് വെ ക്ക എങ്ങനെ ഇൻസ്റ്റേൽ ഒരു പേജ് ണ്ടാ കി പ്രമോഷൻ ചെയ്യാ ഫേസ്ബുക്കില് പേജ്ണ്ടാ പ്രമോഷൻ ചെയ്യാം നമ്മളെ ഫാമിലി ള്ളോൽക്കൊക്കെ കൊടുക്ക ഒന്നിമ്മെ ഒരയ്റ്റത്ത്മ്മെ നമക്ക് മുന്നൂറ് രൂപൊക്കെ ലാഭംണ്ടലോ ഞമ്മക്ക് കാെറഞ്ഞ പൈസക്കാണോലോ കിട്ട്ണത് അത് ഞമ്മക്ക് ഓര് പറയ്ണെ ഒരു റേറ്റില് നമുക്ക് കൊടുത്താല് അതിന്റെ ഇത് നമുക്ക് കിട്ടും നല്ല പരിപാടില്ലേ
പരിപാടിയൊക്കെ നല്ലത് ന്നെ പക്ഷെ ഏതാണ് ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ വന്ന് ഇമ്മാന്റുടി ഗ്രൂപ്പിലൊക്കെ അത് വന്നീനി സരം മറ്റേത് മർച്ചത് ന്നൊക്കെ പർന് ആരും വാങ്ങുല്ല ആരും വാങ്ങണ്ല്ല ഏ
ച്ച ക്കാണ്ട് പിന്നെ നമ്മൾ ആദ്യക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ വെ ചോക്കല്ലേ എനിക്ക് പിക്ച്ചർ ഒക്കെ അയച്ചന്ന്ണ്
ആ പിക്ചറൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ആദ്യം വെച്ചോക്ക എന്നട്ട്തിന്റെ റേറ്റ് എത്ര ചോയ്ച്ചാ ആൾക്കാര് വാ വാങ്ങാണെങ്കിൽ ചോയ്ച്ചാണെങ്കിൽ പിന്നെ ഇതാക്കിയാ മതി ഉം
അങ്ങനെ എന്താണ് ഇങ്ങനെ ഇൻസ്റ്റേൽ ഞാനിങ്ങനെ പരസ് കണ്ടപ്പ നമ്മക്ക ഇങ്ങനെ ഓരോ മ്മക്ക് ഓരോ ഒരു ഇഷ്ടാണല്ലോ അങ്ങനെ തോന്നിയത് ഇനി പിന്നെ ഇന്നൊന്ന മെസ്സേജ് അയച്ചിട്ടില്ല ഇന്നലെ അങ്ങനെ മെസ്സേജ് അയച്ചീനി ങ്ങള് അതിന്റെ ഡീറ്റെയിൽസ് ക്കെ അയ്ച്ചന്നു ഇനി ങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം ന്നുണ്ടെങ്കില് നിങ്ങള് ക്ക് അയിന്റെ കോച്ചിങ് തരാം അങ്ങനെ ഇങ്ങനെൊക്കെ എടി സെയിൽസ് ഇല്ലാതെ ഒരു സംഗതിക്കും ഒരുതില്ല. സെയിൽസ് ആണ് നമ്മള് ബിസിനസിലൊക്കെ ജോലിയിലൊക്കെ ആഹ എന്നായിക്കോട്ടന്ന് അ ആ
ആയിക്കോട്ടെ